പീക്കട്ടോ ഹലോ ഹലോ.
ഹലോ ആ കേക്കിനില്ല്യേ.
ആഹ് എന്തൊക്കെണ്ട്?
ആഹ് എന്താ സുഗാണ് പിന്നെ കൂട്ടാ പണ്യോക്കെ കഴിഞ്ഞോ?
ഉം ആഹ കഴിഞ്ഞു.
ആഹ് തിരിമ്പി
തിരുമ്പി കുളിച്ചാണ്ട്.
ആഹ് അതാണരു പണി. അയിഞ്ഞെപ്പളാ?
അവുപ്പൊടുക്കും പണിക്കാർക്ക് ചോറ് കൊടുത്തിട്ട് വാണം.
ആഹ്.
അല്ലെങ്കില് അങ്ങട്ട് തിരുമ്പാ നിക്കുമ്പോേക്കാരം ചോറ് കൊടുക്കാ വുളിച്ചാ
ആഹ് ഹസ്ബൻഡ് ഇണ്ടോ അവിടെപ്പോ
ആ ണ്ട്
ആ ന്ന പിന്നെ ഇന്ന് ചോറൂട്ടാനും ഇണ്ടാക്കാനൊക്കെ ഒരാളെയ് ഒപ്പൈ ഞമ്മളൊപ്പം കൂടലില്ലേ
ആഹ് അയിനൊന്നും കൂടൂല അയിന് വീട്ടില് വേറെ ഇളച്യാളൊക്കെ ഉണ്ടാവുമ്പോളെ
ആൾക്കാർ ആഹ് മറ്റേഇതൊന്നും പിന്നെ ഞാനറിയണ്ടീ ന്നില്ല അവരിണ്ടെങ്കി അവരന്നെ കൊണ്ടോയി കൊടുക്കുവൊക്കെ ചിയ്യാ
ആഹ് ഇത് കൊണ്ട് കൊടുക്കണ്ട മ്മളെ മുറ്റ്യത്ത് തന്നെ പെരെ കടക്കണേ അടുത്തന്നെ
അയന്നെ പക്ഷ ന്നാലും നമ്മളവിടുക്ക് കൊടുക്കേ
അഅ് ന്നിട്ട് വരും
അതെ ആഹ് ആ അങ്ങട്ട് വിളിക്കയ്യാ
ആ തറവാട്ടു ഏ ഞാ അങ്ങട്ട് വിളിക്കും ആഹ്
ആ അങ്ങനെ പിന്നെ റ്റൂറൊക്കെ പോവലുണ്ടോ?
പിന്നെന്ത ആഹ് എപ്പളേങ്കിലുംഒക്കെ
ആഹ്
പിന്നെ വീട് പണിയൊക്കെ ആയപ്പോ പിന്നെ ആഹ് അങ്ങനത്തെ സ്വലൊന്നുംല്ല
പ്പൊന്നും ടൂറ് പോയിട്ടില്ല കാരണം വീട് പണിന്റെ ക്ഷീണം മാറിയിട്ടില്ലേ. വീടിരുന്നയിന്റെ ക്ഷീണം മാറിയിട്ടില്ല.
ഇങ്ങളെത്രായി കുടിയിരുന്നിട്ട്
നാല
ഏഹ്
ഉം
നോമ്പ് നോമ്പിന് മുന്നേ നോമ്പിനോ
നോമ്പിനല്ല നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാള് ഷവ്വാൽ നാലിനാ വീട്ര്ന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഏ ഇല്ലേ
ഉം പെരുന്നാൾ കഴിഞ്ഞ് വേഗം കുടിയിരുന്നാണല്ലേ.
ആഹ് അത് ഞാനിന്റെ വീട്ടിലരുന്നു
ആഹ്
അപ്പൊ പിന്നെ അവിടുന്ന് കുട്ട്യാളെ മദർ സ് ആ ഞാാന് കുറച്ചായിട്ട് ഒരു ര മൂന്നാല് മാസം ഞാൻ ന്റെ വീട്ടിൽ പോയിരുന്നു വീടിരിക്കണേ ന്റെ കുറച്ച് ച്ചു ദിവസം ഏ ആ ഒരു മൂന്നാല് മാസം മുന്നേ അപ്പോ കുട്ട്യാളെ മദർസീ സ്കൂളൊക്കെ അങ്ങനെ മുടങ്ങായിരുന്നു.
ആ ഉം
അപ്പൊ എന്താ ഇനി പിറ്റേത്തെ വർഷത്ത്ക്കേലും മ സ്കൂള് തൊർ മദ്റസ് സ് തുറക്കുമ്പോത്തിനേ ഇരിക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇരുന്നതാ
ആഹ് അതന്നെ കുട്ട്യാളെ സ്കൂള് മദ്രസും ഇങ്ങനെ ഒഴിവാക്കുമ്പോമ്മ എല്ലാ അവിടെല്ല ഇവിടെല്ലാതാകുമ്പോളേ
ആ അതന്നേണ്
ആഹ്
ഉം എന്നിട്ട് വൈകിട്ടാണ്ടായില്ലേ ചെറിയ കുട്ടി
ആഹാ ആഹാ.. !
ഉം... !
ഉം അ എട്ട് വയസിന് മാറ്റംണ്ട്.
ആഹ്
ഉം ആഹ്
എക്ക് രണ്ടാമത്തെ കുട്ടി രണ്ടര വയസ്സായപ്പത്തിന് ഉണ്ടായിക്കണു, വലിയ കുട്ടിക്ക് രണ്ടര ആയപ്പത്തിന്.
ആഹ് അത് എനക്ക് ഇണ്ടാവേന ഉണ്ടാവ അത് പോവും ആഹ് അങ്ങനെ മൂന്നെണ്ണം പോയി.
അള്ളാഹ്
ഉം പിന്നെ പിന്നെയണ ഇത് നിന്നത്. അയിന് ഞങ്ങള്, ആഹാ റസ്റ്റ് ആഹാ അങ്ങനത്തെ നല്ല റസ്റ്റ്‌ ന്നുല്ലേയ്ന് ഇന്റെ താത്ത, ന്മാർ എനിക്ക് ആറ് ഏട്ടത്തിയാള അയ്ല് മൂന്ന് എ കെക്കും ഇതേപോലെയാണ്, കുട്ടികൾക്ക് എങ്ങനെ ഇണ്ടായിട്ടും കാര്യമില്ല. എട്ട് കുട്ടിയാക്ക് വല മൂത്ത കുട്ടിക്ക് എട്ടു വയസ്സാവാതെ നിക്കൂല.
അതിന്റെ മുന്നേ ഉണ്ടായാല്, എങ്ങനെ ഇണ്ടായാലും അത് പോവും.
അതാ
അപ്പ ഇനിപ്പോ ആഹ് അങ്ങക്ക് മൂ ആഹാ അങ്ങക്ക് മൂന്നാക്കും- അങ്ങനെയണ്.
ആഹ്
മൂത്തക്ക് എട്ട് വയസ്സായ ഒന്നാ ഉണ്ടാവും.
ആഹാ അത് ശരി ഹും.. !
ആഹ്
ഇനിപ്പോ ഇതിന് എട്ട് വയസ് ആവണ അടുത്ത ഇണ്ടാവണംഎങ്കി.
അതാ അപ്പതാ മൂത്താ കുട്ടയാൾക്ക് ക്കൊക്ക എത്ര കുട്ടികളാ?
ഓല്ക്ക് ഒരാക്ക് എന്റെ നേര മൂത്താക്ക് ഓക്ക് രണ്ട് കുട്ടിള് ഇപ്പൊക്കെ എട്ടു വയസ്സായണ കുട്ടിക്ക് അല്ല എട്ട് എട്ടു വയസായാലും ഒക്കെ ഉണ്ടായി. അത് ഇണ്ടായി പോയി. പിന്നെ ഒള പുതിയാപ്പിള ഗൾഫക്ക് പോയി.
ആഹാ ആഹാ... !
ഇപ്പൊ വന്നാണ് ഇനിയിപ്പ ഉണ്ടാവും അറ ആഹാ എട്ടു വയസ് കഴിഞ്ഞു നിക്കല്ലേ?
ആഹാ ആരും, നിർത്തിയിട്ടൊന്നുല്ലല്ലേ?
ഇല്ല ആറ് ഞങ്ങള് ആറ് ഞങ്ങള്, ഏഴു പെൺകുട്ടികളാ. ഒരാളെ നിർത്തിയിട്ടുള്ളൂ ബാക്കി ആരും നിർത്തിയിട്ടൊന്നുല്ല.
അത് ശരി.. ! ഉം അങ്ങനെ
ആഹാ അത് നിർത്തേണ്ട ആവശ്യം വര്ണില്ല ത്ണ്ടാവൂലല്ലോ.
പേടില്ലല്ലോ അടുത്തത് വേഗം.. വേഗം ഉണ്ടാവോന്നുള്ളേ.
ഏഹ് അങ്ങനത്തെ പേടിയില്ല. എങ്ങനെങ്കി ഇണ്ടായാ- മതിയേതന്നാ.
ഇതിന്റെ മുന്നേ ഉണ്ടാവോ- എന്നുള്ളൊരു പേടിയല്ലേക്കാരം.
ആഹാ അങ്ങനത്തെ പേടിയില്ല.
ഉം.. !
ഉ അങ്ങനെയൊക്കെ
ഉം
എന്നിട്ട്
എന്നിട്ട എന്തൊക്കെ ങ്ങക്ക് വേഗണ്ടായിനോ
ആഹ് വേഗഇണ്ടാവും
ആഹ്
ഉം ഇതുവരെ അങ്ങനൊന്നുല്ല അൽഹമ്ദുരില്ല നമ്മക്ക് നല്ല എടങ്ങറല്ലല്ലേ കുട്ടികളില്ലാത്തൊരൊക്കെ കാര്യം ആലോയിക്കുമ്പോളേ
ആഹ് അതന്നെ
ഉം ഇങ്ങനെ
പിന്നെ ഓരോന്നിനോരോ സമയല്ലേ ഇവടെ
ആഹ് ഒരു കീളിടെ ഒച്ചടമായിരി
ആഹ് നാവ്ടെ മുറ്റത്തേ
ആഹ്
വലിയ മോള് കുളിക്കാൻ കൊളത്ത്ക്ക് പോയിനും അപ്പൊ ചെറുത് അതിന്റെ അടുത്ത് ഇണ്ടേനി ചെറുദിനെ കാണാനില്ല അപ്പൊ ഒടെ നോക്കാൻ മുറ്റത്ത്ങ്ങട്ടാ ഇറങ്ങി ആഹ്‌ അവ്ടെ ഇണ്ട്
ആഹ് പേടിയാണേ
ആഹ് അവിട്ന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ
ആ ഇബടി ഇണ്ട് എളേച്ചന്റെ രണ്ട് കുട്ടികൾ ഉണ്ടാവും ഇവിടെ കളിക്ക രണ്ട് പെണ്ണുങ്ങൾ ഇട്
ആഹ് എളച്ചന്റെ ചെറിയ കുട്ടികളാ
ആഹ് ഓലെ ഒരാള് മൂന്നിലും ഒരാളെ ഇപ്പം എൽ കെ ജിൽ ആക്കിയിട്ടുള്ളൂ
ആഹ് ചെറിയ കുട്ടികളാല്ലേ
ചെറിയ കുട്ടികള
ഉം
ഉം
ആണും പെണ്ണുഅ
അല്ല രണ്ടും പെൺകുട്ടികളാ
ഏഹ്
ഉം പിന്നെ
പിന്നെ എന്തൊക്കെ ഇഞ്ഞ് എന്താ അടുത്ത പരിപാടി എന്താ
ഇബടെങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്ക ഒക്കെ ഈ റൂമ്ക്ക്ങ്ങനെ അവിടെന്നറഞ്ഞു ക്ക്ണു ഇതിപ്പോ എങ്ങനെ ചോയിച്ചേ നമ്മള് ഒരു വീട്ടിൽ ഉണ്ടായിനപ്പ നമ്മളല്ലാ സാനങ്ങളും റൂമിൽ കൊണ്ടയ്അടു ക്കുലേ അതേപോലെന്നെ എല്ലാതും ഒരൊറ്റ റൂമിലിരുന്നു
ആഹ് ആഹ്
ഉം
ഇനിപ്പൊ അത് റെഡി ആക്കി വരണം
ഇനിയിപ്പോ ഇതൊക്കെങ്ങനെ അതോ തിരുമ്പി ഒട്ത്ത്ന്ന് ഒന്നും അധിക എടുത്തോട്ന്നിട്ടില്ല ഇനിയിപ്പോ അത് കൊട്ന്ന ബ്ടെവ്ടെ ഇണ്ട് ഫലംന്ന് വിചാരിച്ചിട്ട്
ഉം
ആഹ്
രാവിലെ നല്ലൊരു മഴ പെയ്തു
ആഹ്. ഏഹ് ഇന്നൊന്നും ഇവിടെ മഴ പെയ്തിട്ടന്നെല്ല.
അതോ എന്തൊരു കനത്തിലാ പെയ്തെന്നറിയോ?
ന്നാ നല്ലെ. ഏഹ്.
മ്ം.
അന്നും ഇങ്ങോട്ട് മഴ പെയ്തീല്ല്യട്ടോ നല്ല കാലാവസ്ഥയ്നു.
മ്മ്മ് എന്താ? രാവില ന്നാൽ അയിന്റെ മുന്നെന്നും അത്ര വല്യതൊന്നും തോന്നീന്നീല. ആഹ് അപ്പൊ പെട്ടെന്ന് പിന്നെ ആ നേരത്ത്ക്ക്ങ്ങട്ട് ഇർട്ട് മൂടിയിട്ടേയ്.
ആ ആ
അങ്ങനെണ്ടായി അതും നല്ല കനത്തില്.
ആ വെയിലായാലും ഫുള്ള് വെയിലാന്ന് പറയാൻ പറ്റൂല പെ
ഇല്ലേയ് അതന്നെ ഇനിയിപ്പൊ മൂടിങ്ങോണ്ട് എപ്പഴാ വരുകാന്നറിയില്ലല്ലോ.
ആഹ് അതന്നെ നമ്മളൊന്ന് തിരുമ്പികുളി കയ്യുമ്പോത്തിനും മഴെയെയ്യും.
ഉം
ഉം അറ്റൊന്നൊണങ്ങി കിട്ടണില്ലല്ലോ
ഇല്ല്യ ഇഹ്ഹ്ഹ് അത് കിട്ടൂലാ ബാക്ക് നേരാക്കിട്ടൊന്നുല്ല, പഷെ തോരടാനായിട്ട് ബാക്കില് ഡാർപ്പായി കെട്ടിക്കാട്ടോ.
ന്നിട്ട് അവടെ തിരുമ്പീട്ട് അവടെ തോരടും പിന്നെ വള്ളം വലിഞ്ഞാല് ഏഹ് സ്റ്റെപ്പിന്റെ അവടെ അയല് കെട്ടിക്കാ.
ഹാ കോണീന്റെ
ആ അവടെ ന്നിട്ട് അവടെ കൊട്ന്നിടും. അവിടന്ന് പിന്നെ രണ്ടൂസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കൊള്ളൂ ഒണങ്ങീട്ട്. അർജന്റൊന്നുമില്ലല്ലോ പിന്നെ കുട്ടേളെ യൂണിഫോം എന്തേലുമാണെങ്കില് റൂമിലും കൊടുന്നിടും.
ആ ഇങ്ങനെ മഴയയാലും അവടെ കൊണ്ടെയിട്ടാലും ഒണങ്ങണില്ലേ
ഉം ആണ്ട്
അടി അടിച്ചൊടിച്ച് മഴ പെയ്യല്ലേ
ഉം അങ്ങനെയൊക്കെ ഉം ആ
ഇപ്പൊ വിട്ട് പോവല്ലേ
ഇല്ലേ ഇപ്പമ്മക്ക് ഭയങ്കര പരാതിയാ. ന്റെമ്മാക്ക് മറ്റത് എപ്പ് പ്പളും അവടെതന്നെല്ലെരുന്നു ഇപ്പൊ ഹും ഇപ്പോൾക്കൊന്നും മദർസന്നും നടക്കാനും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരാനും വയ്യാറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഉം
ഉമ്മാടെ പരാതി തീരൂല.
ആഹ്
ഉം
ഹും
വേറെന്താന്നാ ന്നാ ശെരി
ആ ഓക്കെ
ഉം